ഹലോ
കേൾക്കുന്നുണ്ടോ ഉണ്ട് ഉണ്ട് അ ക്ലിയർ അല്ലേ
ഓ ക്ലിയർ ആണ്
ആകുഞ്ഞാൻ ഉറങ്ങീലെ
ഇല്ല ഇതാ എണീറ്റ് പിന്നെ
അതെയോ കോഴിഉറക്കോ ഉള്ളോ
ഞാൻ ഞാൻ എണീറ്റാൾ എന്റെ കൂടാ എണീക്കും
ആഹാ ഇത്ര നേരം ഉറങ്ങല്ലോ
ഏയ് ചില സമയങ്ങൾ ഉറങ്ങൂല ചില സമയങ്ങളിൽ രണ്ട്മൂന്ന് മണിക്കൂർ ഉറങ്ങും ചില ദിവസം ഇതേപോലെ അരമണി ഉറങ്ങും എണീക്കും പിന്നെ കുറേ കളിക്കും പിന്നെ അരമണിക്കൂർ ഉറങ്ങും പിന്നീ കുറേ നേരം കളിക്കാം
ആആ
അങ്ങനയുള്ളുസം ആകുമ്പോൾ ഞങ്ങൾ രാത്രിക്ക് നേരത്തെ കിടന്നു ഉറങ്ങുകയും ചെയും
അതെയോ ആ
പത്തുമണികുമ്പെയ്ക്കും എണീക്കും
എഴുന്നേക്ക ഇന്നത്തെ എന്താ പരിപാടി അടുക്കളയിൽ സഹായിക്കാൻ വരുന്നുണ്ടോ
ഇല്ല ഇല്ല ഇപ്പൊ ഞങ്ങൾ വെറുതെങ്ങനെ ഇവിടെ പുറത്തു കൊറച്ചു നേരം വന്നിരിക്കാന്ന് വിചാരിച്ചു അതാവുമ്പോ ഓന് കളിക്കും ഒന്ന് ചെയ്യാലോ അയിന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ ഒരു പപ്പായയും കൈ കൊടുത്തിട്ട് അവിടെ ഇരുത്തിയതാ കുറച്ച നേരം കളിക്കാണ് എങ്കിൽ കളിക്കട്ട എന്ന് വിചാരിട്ട്
ആ ആ
കഴിച്ചോടിരുന്നോളാല്ലോ
അതെ ഉ
അ ആഹ പഴുത്തത് ഇവിടതാ അവിടെ എവിടന്നോ കിട്ടിയതാ അല്ല ഏട്ടന എവിടന്നോ കിട്ടിയതാ നല്ലതാണല്ലോ മക്കൾ ക്ക് കൊടുക്കുന്ന അപ്പൊ പിന്നെ ഞാൻ ഇപ്പ കൊടുത്തു എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് കഴിച്ചാൽ അവള് കഴിച്ചോണ്ടിരിക്കും ആ ഒന്നും കഴിക്കാത്ത ദിവസം ഒന്നും കഴിക്ക ഏ ആ അങ്ങനെയാ അത് വിചരിച്ചപ്പോ ഞാൻ വിചാരിച്ചാ പിന്നെ എന്തേലും ഒരു ഫ്രൂട്ട്സ്ന്നെ എടുത്ത കൊടുത്താ കൊറച്ച നേരത്തേക്ക് ആൾ അവിടെ ഇരുന്നോളുല്ലോ കളിച്ചും ചിരിച്ചൊക്കെ ഇവിടെ ഇവിടെയാവുമ്പോ പിന്നെപുറത്ത് ത്തി ഇങ്ങനെ ഇരിക്കുന്നതിനു ഒരു ബുദ്ധിമുട്ടുല്ല വയൽ ഏരിയ ആണ് നല്ല വയല് സ നല്ല കൃഷി ഇപ്പൊ ഈ കൃഷി സമയ ആണല്ലോ അപ്പൊ നല്ല കൃഷിയക്കെ കണ്ടിങ്ങനെ ഇരിക്ക ആ അപ്പൊ നമുക്ക് ആ ബോറടിക്കില്ല
ഉം മുന്നിൽന്നെ വയലാ
മുന്നിൽ തന്ന വയല
ആഹ് എനിക്ക് ഭയങ്കര ഇഷ്ട അങ്ങനെ
അപ്പൊ നല്ല ഇപ്പ ഈ മറ്റേ നറാണ ടൈമൊക്കെയ ആണല്ലോ
ആഹ
വയലിടണ്ട ടൈം ആയത കൊണ്ട് ഇപ്പ എല്ലാരും പണിക്കിറങ്ങുന്ന സമയ അത് ഇപ്പ ചുറ്റും നോക്കിയ ഓരോ പണിക്കാര കാണാ
ആഹാ നല്ല രസമാണല്ലോ വീട്ടിന്റെ ഫ്രണ്ടിലല്ലെ എനിക്ക് ഭയങ്കര ഇഷ്ട അങ്ങനെ
ഉം ഞങ്ങക്ക് ഞങ്ങക്ക് ഉ വയല് പണിയൊക്കെ തുടങ്ങ കഴിഞ് കുറച്ച്ാറ ഒക്കഴഞ്ഞ അടിപളിയാ നല്ല വ്യൂ ആയിരിക്കും നമ്മുക്ക ഇനെ നോ നോക്കി ഇരിക്കാൻ തോന്നും അടിപൊളിയാ നല്ല ഭയങ്കര കൊറെേ പ്രകൃതികളൊക്കെ കണ്ട ഇങ്ങനെ ഏ ഏതു സമയവും ആ അതെ ആ വയ കുറേ അ നമുക്ക് ഫോട്ടോ ഫോട്ടോസ് ഒക്കെ നല്ല സുഖമായിട്ടായി പോ്പ കുഞ്ഞ ഞറൊക്കെ ഉണ്ടായി നക്ക നല്ല ഒരു പച്ചപ്പ നിറഞ്ഞ വക്കുമ്പോഴേ നല്ല അടിപൊളിയ ആയിരിക്കും വയല്ലൊക്കെന
ഇന വെള്ളംൽക്കുമ്പഴും കാാ ന രം
ആഹ ശഈപ്രശ്യം മഴയില്ലാത്തണ്ട് എല്ലാരും പെട്ടു കിടക്കുക ആഹ കൃഷി ചെയ്യാനുള്ള വെള്ളെങ്കിലും കിട്ടണ്ടേ
ട്ടണ്ട അതെ വീട്ടിലൊക്കെ ഇപ്പ എങ്ങനെയാടാ അരിയെ നെല്ല് നെല്ണ്ടാക്കൂ അതോ
മാമൻ വതയ്ക്കുന്നുണ്ട് അപ്പൊ മാവൻ എല്ലാ ുത കയിയുമ്പോൾ നെല്ല് കൊണ്ട് തരും
കൊണ്ടുത്തരും ആ ആാ
ഞങ്ങളായിട്ടും അതിന്നുമല്ല ഉ മാമം വലക്കുന്നതേ ഉള്ളു ഉം നയിന്ന ഇങ്ങനെ കൊണ്ടു തരും ഇടക്കി അതു മാത്രം അല്ലാതെ ഇവിടന്ന് വീട്ടിന്ന് വരയ്ക്കാറൊന്നുമല്ല വതയൊന്നുംല്ല പക്ഷെല്ലാത രസാറ് നടന്ന്ക്കെ കണ്ടിരിക്കാൻ ഇപ്പൊ ഇപ്പൊ നടണ്ട സമയ ഈ സമയക്ക ഇവിടെ എല്ലരും നാറ് ഇതാക്കി പൂട്ടി നടാൻ തുടങ്ങും പക്ഷെ മഴയില്ലാത്തോണ്ട് എല്ലാാരുംല്ലേ റ്റാക്കി വെച്ചേക്കാ ഉം അല്ലെങ്കിൽ പ ഒന്നായി വെതച്ചിട്ട് പ്പെ കുറെ ആൾക്കാരെക്കെ വിളിച്ച് പാട്ടൊക്കെ പാടി ഇങ്ങനെ വെതക്കും നല്ല രസ അതൊക്കെ കണ്ടോണ്ടിരിക്കാൻ അമ്മ ക്കെന്നൊരു പോസിറ്റീവ് വൈബ് കിട്ടും രാവിലെ എണീറ്റ് വരുമ്പോ തന്നെ എണീറ്റ് കഴിഞ്ഞ് കൊറച്ചയ്യുമ്പഴ് ക്കൊരൊരു വെള്ളിരെ പച്ചപ്പും കണ്ട് അവരുടെ ആ ഒരു ഭംഗിയൊക്കെ
അതെ
നല്ല രസാ
കൊളൊക്കൊണ്ടോ അവടെ
ഇല്ല പൊഴയ്ണ്ട്
അതെല്ലേ
ഉം നല്ല അയിന്റെ അട്ത്തെന്നൊരു തോടൊക്കെണ്ട്
ആ
നല്ല രസം കാണാന്
ഉം നല്ല രസം എനിക്കിഷ്ട എൻ്റെ വീട്ടിന്റവടെണ്ട് കൊർച്ചങ് എറങ്ങണം പക്ഷെ എനിക്ക് തൊട്ടട്ത്ത്ണ്ടാവുന്നത് ഭയങ്കര ഇഷ്ട
ഉം ഇവടെ ഇവട ട്ത്തൊരു റിസോർട്ട്ണ്ട് ഇവടെ വയല്ന്റെ ഇതിൽ തന്നെ വയലിന്റെ കൊറച്ച് ഭഗ് മേലായിട്ട ഇപ്പൊ ഈ ടൂറിസ്റ്റുകാർ കുറേ പേര് മഴസമയ കഴിയുമ്പോ ഈ വായല് കാണാലോ
ആ വിദേശികൾക്കൊക്കെ അതെ യതെ.
ഈ വയല് വയൽല് വന്ന് ഫോട്ടോഷൂട്ട് എട്ത്താ വേണ്ടിവരും കുറേ ആ കര് ല്ലരസാ കാണാൻ. ആ ആസമയത്ത് ന ക്ക് വയൽല്ങ്ങനെ വരമ്പ് വെക്കുന്നോണ്ട് ഓവർ നമക്ക് നടക്കാൻ പറ്റില്ലേലും ആ പസൈഡ്ക്കൂടങ്ങനെ നട ക്കലോ ഐ ആ ആയ് സ്പീരിയൻസൊക്കെ ചെയ്യാൻ വേണ്ടി കൊറേ വരും ആൾക്കാര് ഉം. ഇങ്ങനാ ഭംഗി ലിൻ ആ അവർക്കൊരു രസം നമക്ക് നമ്മക്ക് പിന്നെ ഡെയ്ലി കാണുന്നെന്റോരു ത് നമുക്കത് ശീലായി ശേ ഇവര് വന്നിട്ട് കുറേ പ്രസര വിവര അങ്ങനെണ് ഇങ്ങനെണ് പ പ്പൊ നമ്മള് വിചാരിക്കും ഇങ്ങനെകണ്ടോ നമക്ക്‌ത് വരെ തോന്നി നമ്മക്കിയിന്റെ ഭംഗി തോന്നില്ല കാരണം നമ്മളങ്ങനെ ശീലി നമ്മളങ്ങ കാണുന്നുല്ല ഒന്നും ചെയ്യുന്നില്ല.
പിന്നെ ഈ ടൗൻണിലൊക്കെ ള്ളവർക്ക് വെയങ്കരതാകുട്ടോ നമ്മ
അ നമ്മളങ്ങനെക്കെ നിങ്ങളവടെനിക്കണേ ആ നല്ല രസാണല്ലോ ഭംഗീ ന്നൊക്കെ പറിം പക്ഷെ നമുക്ക്ന്നെ ആ ഭംഗി നമ്മൾ കണ്ട് കണ്ട് കണ്ട് നമുക്ക ഭംഗിന്നും വെൽതല്ല
അതെ യതെ.
നമുക്കതാ ശീലായിട്ടേ വയലെപ്പഴും വയല് ലാണല്ലോ
ആ
നമുക്ക് പൊർത്തിക്കൊവുമ്പഴെ